ആഹ് കേൾക്കണ്ടൊ ഞാനിതാ കേബേജ് അരിയാ
എന്തോ
കേബേജ് അരിയാ
ആഹാ ആഹ് ചോറിനുള്ള കൂട്ടാനുണ്ടാക്കുവാണോ ഉം
ഇള്ളതിന്ന്ന്നന്നെ എറക് വെയ്ക്ക്
ആഹ് ആഹ് ആഹ് സ് പിള്ളാരൊക്കെ സ്കൂളി പോകുന്നുണ്ടല്ലേ എളുപ്പത്തിന്
ഏയ് ഇല്ലില്ലില്ല്യ അങ്ങനെ പോവാനൊന്നുംല്യാ
ആണ് കുഞ്ഞാണോ
ആഹ്
ആഹ് ആഹ് ആഹ് പിന്നെ മഴേക്കെണ്ടോ അവിടെ
ഓഹ് നല്ല മഴ അവിടെ
ഓഹ് ഇവിടെ അങ്ങനെ മഴയാണോ മഴയാണ് പക്ഷെ എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ടില്ല ചെറുതായിട് ഇതൊക്കെ ഉള്ളൂ ഇങ്ങ ആഹ് അങ്ങനെ എപ്പഴും പെയ്യുന്നില്ല അല്ലാതെ നല്ലൊരു മഴ വന്നില്ല ഈ ജൂൺ മാസം ആദ്യോക്കെ പെയ്ത ഇതേ ഉള്ളേ അല്ലാണ്ടൊരു നല്ലൊരു മഴ കി
ഇബട ഇബട ഫുൾ ടൈം മഴയാണിപ്പോ
ആണല്ലേ ആഹ് ഹാഹ് ഹാഹ് ഹാഹ് ആഹ് കുഞ്ഞെത്രേലാ എത്ര വയസായി
മൂന്നര ആഹ് ഏയ് രണ്ട് ദിവസൊക്കെ പോയി പിന്നെ മടിയായി ആഹ്
ആഹ് ഹാ മോളാണോ മോനോ
മോള് മോള്
ആഹ് എനിക്കും അതെ ഒരാളായി എൽ കെ ജി യില അവള്
ആണോ
ആഹ് അവക്ക് സ്കൂളിൽ പോണം ആഹ് എൽ കെ ജി ഈ വർഷം ചേർത്തു അപ്പൊ പിന്നെ ഏഹ് ഉം അപ്പ രാവിലെ കൊണ്ട് വിടും സ്കൂൾ ബസ്സ് ഉണ്ടേ അപ്പൊ അതിന് പോവും പിന്നെ വൈകിട്ട് മൂന്ന് നാലൊക്കെ ആകുമ്പഴ്‌ത്തേക്കും വരും
ഏഹ് ആഹ് നേരത്തെ എത്തോ
ആഹ് നേരത്തെ വരും എൽ കെ ജി അല്ലേ കുഞ്ഞി പിള്ളേരായൊണ്ട് നേരത്തെ വരും ആഹ് അങ്ങനെ പിന്നെ അതുകൊണ്ട് തന്നെ രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പതിനൊന്ന് മണിക്കത്തേക്ക് എന്തേലും സ്നാക്സ് കൊടുത്തു വിടണേ ചോറൊക്കെ അവിടെ ഉണ്ട് ആഹ് അപ്പൊ പിന്നെ അത് എന്തേലും കൊടുത്ത ഇട്ടാ
കുഞ്ഞു കുട്ടികൾക്കും അവിടെണ്ട്
ആഹ് ഗവൺമെന്റ് സ്കൂളാ അപ്പൊ അവിടെ ഫുഡ് ഒക്കെ ഉണ്ട്
ആഹ്
ഉം അപ്പൊ പിന്നെ ഒന്നും കൊടുത്തു വിടേണ്ട അല്ലേലും നമ്മള് ഇത് എന്താ ഹാസ് ടിഫ് ഇതായിട്ട് പതിനൊന്ന് മണിക്കത്തേക്ക് സ്നാക്ക്സ് കൊടുത്ത് വിടുന്നേലും നമുക്ക് നോൺവെജ് ഒന്നും പറ്റത്തില്ല അല്ലാത്ത എന്തേലുമൊക്കെ പറ്റത്തുള്ളൂ അത് കൊടുത്തു വിടാൻ അവിടെ സമ്മതിക്കുകേല് ആഹ് ആഹ് ആഹ് അതൊക്കെ പറ്റും പിന്നെ ഏതാണ് നമ്മള് രാവിലെ കാപ്പിക്ക് ഒണ്ടാക്കുന്നതൊക്കെ ഈ എറച്ചിയും മീനോക്കെ കൊണ്ട് വന്ന് വേറെ പിള്ളേരൊക്കെ കൊണ്ടുവരാതിരിക്കുന്നു ക്കിരിക്കീലേ ആഹ് അപ്പൊ അതു കൊണ്ട് ആഹ് ഇങ്ങനെ കൊടുത്തു വിടണ്ട സ്കൂള് തൊറന്നപ്പഴേ പറഞ്ഞ് അപ്പൊ പിന്നെ അതൊ ക്കെ അങ്ങനെ എന്തേലും ഒണ്ടെങ്കിൽ രാവിലെ വെച്ച മുട്ടയൊ അങ്ങനെ എന്തേലും കൊടുക്കും പിന്നെ വൈകിട്ട് വന്നു കഴിയമ്പഴേ കൊടുക്കത്തൊള്ളൂ
ആഹ്
ഉം അങ്ങനെ
അതാവുമ്പോ മറ്റു കുട്ട്യൾക്കും ബുദ്ധിമുട്ടുണ്ടാവി വില്യ ആഹ് അല്ലെങ്കിൽ അവർക്കൊരു ആഹ് അവർക്കും സങ്കടാവും
അതെ അതെ ആഹ് അതെ ഉം ഇവിടെ ഇവര് എൻ വേറെ പിള്ളാരൊക്കെ എന്തേലും വേറെ സാധനങ്ങള കൊണ്ട് വരുന്നെങ്കി വന്ന് പറയും ഇവളെട ക്കെക്കേ ഏഹ് ബിസ്ക്കറ്റ് അങ്ങനെ എന്തേലൊക്കെ കൊണ്ട് പോകും അപ്പോ ഇവള വേറൊരു കൂട്ടുകാരി കൊച്ചൊണ്ടെ അവളെന്നും അല്ലാത്തെ ഈ അപ്പം ദോശ അതൊക്കെ കൊണ്ടു വരുന്നേ അപ്പൊ അതിന്റെ വീട്ടി വഴക്കാണ് ഇതുപോലെ കൊച്ച് ഇത് കൊണ്ടു വരുന്നു അപ്പം അവക്ക് കൊൻ ണ്ട് വരാൻ പറ്റുന്നേ അങ്ങനെ എന്നിട്ട് പിന്നെ ഒരു ദിവസം അവക്കും അങ്ങന ആക്കി കൊടുത്തു ഇവര് അപ്പർത്തും ഇപ്പർ ത്തും ഇരിക്കുന്ന പിള്ളാരത് നോക്കൂലേ എന്നതാ കൊണ്ട് വന്നേക്കുന്നേന്നെ ആഹ് അന്നേരം പിന്നെ ചെല ദിവസം ആണേ കൊടുത്തു വിടുന്നേക്കെ ആണെങ്കി കൊറച്ച് കഴിച്ചിട്ട് ബാക്കി കളഞ്ഞിട്ട് വരും എന്നിട്ട് വരുമ്പോഴേ പറയും ഇത് ഇച്ചിരി കഴിച്ചുള്ളൂ ബാക്കി കളഞ്ഞന്നൊക്കെ ചില ദിവസആണെ മൊത്തം കഴിക്കും രാവിലെ അത്ര രാവിലെ ഇവർക്ക് കയപ്പ് പാടല്ലേ അപ്പൊ പിന്നെ കുറച്ച് കൂടു ആ അത് ഇപ്പൊ കഴിച്ചിട്ട്
ഇത് അങ്ങനെശ്രെദ്ധികുല്ലേ
ആ ശ്രദ്ധിക്കത്തില്ല ഇപ്പൊ ഇവിടുന്ന് എട്ടേമുക്കാലവുമ്പോ ബസ്സ് വരുവേ അപ്പം പോയി ട്ട് അവിടെ ഒരു പതിനൊന്ന് മണിഒക്കെ ആമ്പം കൊടുക്കും അപ്പം അത്രം ഉള്ളു അപ്പം നമ്മളോ കെ കുട് കഴിപ്പിച്ചിട്ടു അല്ലേ വിടന്നെ അപ്പൊ വലിയ വിശപ്പും ആകത്തില്ല അന്നേ രം പിന്നെ അതങ്ങ് കളയുന്ന് പറയും അങ്ങനെഒക്കെ ഉം അവിടെ കുഞ് അതെ ക്ഷീണി മെലിഞ്ഞും പോയിപ്പോ സ്കൂളിൽ പോക്ക് തുടങ്ങിയപ്പം ആഹാരം നേരെ ഇതവാത്തോണ്ടേ ഉം അവിടെ കഴിച്ചോളു കുഞ് ആഹാര
ആ കൊഴപ്പില്ല ആഹ്
ആഹ്
ഞങ്ങളിപ്പോ പനിഞ്ചോ ആഹ് ഇപ്പൊ പനിഞ്ചോമേനെ
ആം താണ് മഴ പെയ്താ അങ്ങനൊയ ഇവിടുത്തെ ക്ലാസിലും അതെ കുറെേ പിള്ളരെ ഈ പനിയാണ്ട് വന്നില്ല ആം ആ എന്റെ കൊച്ചിന്റെ കൂട്ടുകാരൊന്നും ഇന്ന് വന്നിട്ടില്ലന്ന് പറഞ്ഞു ഭയങ്കര പരാതി പറച്ചിലാരുന്നു അവ
ഏഹ് ഏഹ് മഴ കൊണ്ടപിന്നെ ഇന്നിപ്പ അങ്ങനെ തന്നെ അര്ക്കാര് എല്ലാരും
ആ അതെ അതെ മഴയൊക്കെയാൽ പിന്നെ എല്ലടത്ത് വലിയവർക്ക് തന്നെ പനിയും ചുമയ്ത് പറ്റത്തില്ല പിന്നെ ഉം പിള്ളർടെകാര്യം പറയാനുണ്ടോ ഉം
വൈകുന്നേരത്തെ ഫുഡൊക്കെ ആയോ?
എന്തോ
വൈകുന്നേരത്തെ ഫുഡഒക്കെ ആയോ
ആഹ് വൈകുന്നേരത്തേക്കുള്ള ആയി ആയി പിന്നെ വൈകുന്നേരം ഇവിടെപ്പോഴും ചോറൊക്കെ തന്നെആണ്
ആഹ്
ആങ്ങ് അങ്ങനെ എന്താ ഏ കൂടുതലായിട്ടും ഉം കഴിക്കാറില്ലായിരിക്കും ഞാൻ ഞാനാണ് വൈട്ട് അങ്ങനെ ചോറ് കഴിക്കാറില്ല പിന്നെ ആണോ അതുകൊണ്ട് പിന്നെ രാജ വൈട്ടു നേര ത്തെ ചായവെല്ലാം കുടിക്കുവേ ഇങ്ങനെ വൈകിട്ട് പൊതുവേ ചോറ് കഴിക്കാറില്ല
ഏഹ്
ഉം അവിടെ ഇതൊക്കെ ആയോ
ഏഹ് പ്രത്യേകിച്ച് ഒന്നുല്ല ഏഹ് രാവിലത്തെ ഉച്ചക്കത്തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് പ്രതേകിച്ചൊന്നും ഉണ്ടാക്കിട്ടില്ല
ആണോ ആഹ് വീട്ടിലരൊക്കെണ്ട് അപ്പം
വീട്ടില് ഇപ്പൊ ഹസ്ബൻറ്റും, മോളും, പിന്നെ ഉമ്മേം ഉപ്പേം വല്യമമ്മേം
ആഹ് ആഹ് ആഹ്
അവിടെ
ഇവിടെ ഏ ഹസ്ബൻറ്റും, അമ്മയും, മാത്രേള്ളൂ പിന്നെ ഏ എന്റെ മോളും ഞാനും ആഹ് എന്റെ വീട്ടില് ആഹ് എനിക്കൊരു അനിയനും അച്ഛനില്ല ഞക്ക് രണ്ടൂർക്കും അച്ഛനില്ല ഏ അമ്മയും അച്ഛന്റെ അമ്മേയും മാത്രേള്ളൂ
ആഹ്
ഉം
വീട് അവിടെ അടുത്ത്ന്നെ
ആഹ് അടുത്ത് തന്നെ കുറച്ച് പോയാമതി ഉം അവിടെ ചക്കടെ മങ്ങേടെക്കെ സീസൺ കഴിഞ്ഞോ?
ഉം കയിഞ്ഞു ഇവിടെ അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല വീട്ടിലില്ലട്ടോ അതുകൊണ്ട് വല്ല്യയൊരു ഇതില്ല
ആഹ് ഇവിടെ എല്ലാ ദിവസവും ചക്കയായിരുന്നു ഇന്ന് മാത്രം എന്താണലും ഇല്ല ഇന്നലെ എല്ലാ ദിവസവും ചക്ക വീര ഇവിടെ ഇവിടെ അതിന്റെ സീസൺ തീരുന്നേടം വരെ ചക്കയുടെ പല പല സാധനങ്ങളായിരിക്കും
ചക്ക കൊണ്ട് എന്തൊക്കെയ ഉണ്ടാക്കപ്പോ
അങ്ങനല്ല ചക്ക വേവിക്കുക ചക്ക എരിശേരിയാക്കും ഇച്ചി നീട്ടി ഇതാക്കി വെക്കും പിന്നെ അത് വറക്കും എരിശേരിന്ന് പറഞ്ഞ ഇത് ഇച്ചിരി വില ക്കും ഇതില്ലേ നമ്മളെ കറി പോലെ വെക്കും വെള്ളം കൂടുതൽ ആഹ് കൂടുതൽ ചേർത്ത് കടുകൊക്കെ താളിച്ച് നമ്മ ആഹ് അതേതെ നല്ലടേസ്റ്റ് എനിക്കത് ഭയങ്കരം ഇഷ്ടവാ നല്ല ലൂസാ ആഹ് നല്ല നമ്മള് സാദാ പോലെ അരിഞ്ഞിട്ട് മറ്റേ
പഷേ അഹ് കുർ. കൂറുന്നാന ആവൂലേ അപ്പൊ കുറുകി കുറുകിവരില്ലേ..
ആഹ് കുറുകും ഒത്തിരി കുർ ഇല്ല എന്നാലും ഇച്ചരി ലൂസ ആയിരിക്കും നമുക്ക്ങ്ങെനെ. ഒഴുകി. പായസൊക്കെല്ലേ. അടപ്രഥമൻ ഒക്കെ അടപ്രദമനൊക്കെ.. ആഹ് മോഡൽരിക്കും. ഇച് രി ഇതായിട്ട് പിന്നെ ചക്ക കൊണ്ട്. വെറെന്താ മറ്റേ അപ്പവില്ലേ. യെലെ ആ ചക്കയപ്പം അത് എലേല് വാഴ എലെല് ഉണ്ടാക്കുന്ന
കുബ്ള് കുത്തിങ്ങാണ്ട് ഇണ്ടാക്
ആഹ് കുമ്പളം. ആ കുംബ് ലും ഉണ്ടാക്കും വാഴലേല് വാഴലേലും ഉണ്ടാക്കും അത് പിന്നെ എനാന്താ. ആ മറ്റേ ഇത് ചക്കപ്പഴം ഇങ്ങനെ വെളയിച്ചെടുകെലേ. എങ്ങനെ അലുവയല്ല. അല്ലാണ്ട് ഇങ്ങനെ അതൊക്കെയാകും. അതൊക്കെന്റെച്ച അമ്മമ്മോ എടയ്കെടയ്ക്ക് ചെയ്യുന്നെ കാണാ ആ പരിപാടിയൊക്കെ. ഇമ്മ് ഇവിടെ എന്റെ കു ആ കുഞ്ഞിനാണ് അവൻക്ക് ചക്ക ഒക്കെ പഴം ഇഷ്ടവ. പിന്നെ വറക്കുന്നുന്നതും. വേവിക്കുന്നത് നല്ല ഇതൊക്കെ ആണെങ്കി ഇച്ചിരിയക്കെ കഴിക്കും അങ്ങനെ ഇമ്മ് എന്നികു അതെ ചക്ക വറക്കുന്നയിനെ വറുക്കാനൊക്കെണ് ഞാൻ സഹായി അരിയ്യനായിട്ടെ.. ക്യ അല്ലാണ്ട് അത് വൃത്തിയാക്കുന്ന ഇഷ്ടല്ല അത് ഇവരൊക്കെ തന്നെ ചെയ്യും ആഹ് പണിയാണ് പിന്നെ പയ് ങ്കി. ചെക്കച്ചോള ഒക്കാണ. പെട്ടെന്ന് എർത്തെടുക്കാലോ. ചെറുതാണെങ്കി ഭയങ്കര പാടല്ലേ ഇത്പ്പോ ചെറുതാണെലും വലുതാണേലും ഇവിരുന്ന് മെനക്കെട്ട് ഇതാക്കിക്കോളൂ ഇവിടെ
ആഹ ഹ്..
ഭയങ്കര ഇഷ്ടം മാങ്ങപ്പഴം പിന്നെ കൊറവായിരുന്നു ഇത്തവണ അതു കെണ്ട് കൊറേയൊക്കെ കടെ
ഹെലോ
മേടിച്ചതെ ഏഹ് വവലുത് ആ കേക്കാവോ കേൾക്കുന്നുണ്ടോ ആഹ് ആഹ് ഇവിടെ റെയ്
ഇല്ല
യും നല്ല പ്രാഷ് പയങ്കര കൊറവാ. ആഹ് അന്നേരം അഹ് കാട്ടുമാവൻ അതൊക്കെ മ്മ്ഹ് കൊറച്ചൊക്കെ കിട്ടിയവൾ പിന്നെ ആഹ് ഇവക്ക് കുഞ്ഞിനെ ഇഷ്ട ആയോണ്ട് പിന്നെ, എന്തോ? കേക്കാവോ?
ഹലോ
ഹലോ ഹലോ കേക്കാവോ?
ആഹ് ഇക്ക് ഇക്കേൾക്കണ്ട്.
ആഹ് ഇവടെ റെയ്ഞ്ചിന് കൊറച്ച് പ്രശ്ന ഉണ്ട് അതായിരിക്ക്യാം. മ്മ്ഹ്. മ്മ്ഹ്. അവിടെ ഉണ്ടോ റെയ്ഞ്ചു പ്രശ്നം ഉണ്ടോ?
ഇല്ലാ വടെ ഇവടെ വല്ല്യ വിഷയല്ല്യ.
ആഹ് ഹാ ഹാ. ആഹ് ഇവടെ റെയ്ഞ്ചിന്റെ ഇതുള്ളോണ്ടായിരിക്കും. കേക്കാൻ പാട് മ്മ്ഹ്. പിന്നെ കുഞ്ഞെന്നാ എട്ക്ക്ണു?
കുഞ്ഞ് ദാ വടെ കളിക്ണ്.
ആഹ് ഹേ ഇവടെ അപ്പർത്ത് ഓരോരോ അച് അവ അച്ച് അവൾടെ അച്ഛനോട് പോയി എന്താണ്ടൊക്കൊ വർ ത്താനം പറയാ. ആർക്ക് പനിയേര്ന്നേ. ഹസ്ബനന്റിനെ. അപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടൊക്കെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നതാ.
പിറ്റൽല് പോയിപ്പോ വന്നിട്ടൊള്ളോ?
ആഹ് അയ്യോ. ഇപ്പഴ്ത്തെ പനിയൊന്നും ഇഞ്ചക്ഷൻ എടുക്കാതെ മാറത്തില്ല. ദേഹത്തിനൊക്കെ അപ്പടി വേദനിം. അങ്ങനെയൊക്കെയായിട്ടാ. അതുകൊണ്ട് ആഹ് ഹൊ എന്നാ ചെയ്യാനാ. പനി, മഴ മാറിക്കഴിഞ്ഞാ അതും കൊറയും.
ആഹ് ഇപ്പൊ പിന്നെ എന്താണ് ഷിഗല്ലാന്ന് പർഞ് ട്ട് വേറെ വേറൊരു ഇതല്ലേ വന്നിട്ടുള്ളത്.
ഇപ്പ ജ്യൂസൊന്നും മേടിച്ച് കൊടുക്കാറേ ഇല്ല വടെ. വഴക്കുണ്ടാക്കും എടക്ക് അത് അതൊക്കെ വേണോന്ന്. കൂട്ട്ലെ ഒന്നും മേടിച്ചു കൊടുക്കാതിരിക്കുന്നതല്ലേ ഇരിക്കുന്നല്ലേ നല്ലത് ഉം.
കൊടുക്കാറില്ല. നമ് വേണം ന്ന് വാശി പിടിച്ചിണ്ടെങ്കിൽ വീട്ടില്ണ്ടാക്കി
അതാ നല്ലതെന്നേ വീട്ടിലും ഇത് കൊടുക്കുന്നെയാ നല്ലത്. ഓഹ് വെറുതെ. ഫോൺ എടുത്താലേ ഇന്നും കൂടെ കണ്ടേയുള്ളൂ മേ ഏഹ് ഇത് മാങ്കോ ജ്യൂസിന്റെകത്തെ. എന്തോ കളർ വ്യത്യാസല്ലെ എന്തോ സംഭവ
ആഹ് ഞാന് കൊറെ ദിവസ് സായി കുപ്പി ഒരു കുപ്പി ബോട്ടിൽ ഏഹ് ഹസ്ബൻഡിന്റെ ഫ്രണ്ട് മേടിച്ചു കൊടുത്തതേര്ന്നു. അന്ന് ഹോസ്പിറ്റലില് പോയപ്പോ എന്നിട്ട് ഞാനത് കൊടു ത്ത്ണ്ടായിരുന്നില്ല. ഹസ്ബൻ്റ് കൊടുക്കാൻ സമ്മയിച്ചിണ്ടല്ല. അപ്പൊ റൂമില് അൽമാ രേല് ഷെൽഫിൽ വെച്ചെക്കേര്ന്നു. അപ്പ ഇന്ന് ക്ലീനിങ്ങിന്റെ എടെയില് നോക്കിയപ്പോ മേലെ വൈ റ്റും അടിയില് ഓറഞ്ചും.
ആഹ് അതെ അതെ ഭയങ്കര ഇതാന്ന് കെമിക്കലാ ഇതിപ്പം വാങ്ങാണെങ്കി അ കറക് റ്റ് മാങ്ങയല്ലല്ലോ അതിന്റെ ഫ്ലേവറൊക്കെ ചേർക്കുന്നെ ഉള്ളന്നേ. ഉം
നമ്മള്ണ്ടാക്കി കൊടുക്കുന്ന അത്ര വരില്ലല്ലോ പിന്നെ.
അത്രയും വരത്തില്ലല്ലോ എന്നാണേലും ഓഹ് അഒന്നും മേടിച്ച് കൊടുക്കായിരിക്കുന്നെയാ നല്ലത്. പിന്നെ കടയിലത്തേന് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന അത്രേം അത് ശരിയാവത്തില്ലല്ലോ. ഉഹും ഉം എന്നാ ശരിയെടാ വിളിക്ക്യാ.
ആഹ് ഓക്കെടാ.